കേക്കണില്ലേ.
ആ കേൾക്കുന്നുണ്ട്.
ആഹ സുഖല്ലേ. നല്ലവിശേഷം സുഖമായിട്ടു പോണു.
ഉ ചായ കുടി ഒക്കെ കഴിഞ്ഞോ.
ആഹ് ചായക്കെ കുടിച്ചു.
എന്നണ്ട് ആ മഴ പെയ്തുകൊണ്ട്ക്കുന്നുണ്ട്.
ആഹ്
എന്തായ ചായക്കന്ന്.
ചായക്ക് പത്തിരിയെന്നു പത്തിരി പട്ടാണി കറിയും
ഏ
അവ്ടെ
ഇവിടെ ദോശ ചട്നി
ആ ചായ കുടിച്ചോ ന്നട്ട്
ആഹ് ചായുടി കയിഞ്ഞു ഇനി മോളുണ്ട് നീക്കാന് മോളത് കൂടി ആയാൽ മക്കള് കുടിച്ചു പോയി മദ്രാസിലേക്ക് പോയി പറിയാം ഇനി സ്കൂൾ സ്കൂളിട്ട് വന്നിട്ടേ വരോളും
ആഹ്
ബട്ന്ന് രാവിലെണ്ട് മദ്രസ്ക്കാണ് പോലാണ്ട് ഭഷ്ണം കൊണ്ട് പോവും. ആ അവിടുന്ന് സ്കൂൾ ക്കോവും അവിടെ അടുത്താണ് സ്കൂള് ഞത് അവിടന്ന് ആ അവിടന്ന് ഇവിടെറ്റം നടന്ന് പോരണ്ടല്ലോ
ആഹ വിട്ടാ മദ്രസ് വര്ണെ
ആഹ മദ്രസ് വിട്ടല്ല മദ്രസ്സിന്റെ അടുത്ത് തന്നെയാണ് സ്കൂളും ഒരു കിലോമീറ്റർ ഒരു കിലോ ഒരു കിലോമീറ്ററേ ഉള്ളൂ എന്നാലും ഒലക്കത് ദൂരം തന്നെ
ആഹ ഓൽക്കൊക്കെ നടന്നു എത്തി പിന്നെ അങ്ങോട്ടും
ആഹ പിന്നെ അങ്ങനെ അങ്ങട്ട് ചെയ് രണ്ടു കൂടിയും കൊണ്ടോവണ ഭാരം നോക്കിയാൽ മതി പു പുസ്തക്കൊക്കെ നന്നായിട്ട് കൊണ്ടോനു പിന്നെ ഭക്ഷണം കൊണ്ടോവും ഭക്ഷണം അതേമാരി ഒരാള്ളേൽ കൊടുത്തയക്കും ഒരു ദിവസം ഇവന്റെ ആണെങ്കിൽ ഒരു ദിവസം മറ്റൊന്റെയിൽ രണ്ടാളെല്ലും ആക്കികൊടുക്കും അപ്പോൾ പിന്നെ ആർക്കും ഭാരംണ്ടാവില്ലേ ആ രണ്ടാളും ഒരു ഇതിന്ന് തന്നെ ഭക്ഷണ കഴിക്കും
ആഹ്
ഒലെ അങ്ങനെ ഇട്ട് ഇപ്പോൾ ഒരുത്തൻ ആൺകുട്ടിയാ ഇപ്പ ഒരുത്തൻ ഇപ്പങ്ങട് പോയിട്ടുള്ളൂ മറ്റോൻ പത്താം ക്ലാസ്സിലാണ്
ആഹ്
ഇന്ന് ഇപ്പോ ഭക്ഷണം ഒന്നും ഇടുത്തില്ലെന്നു ബാഗ് ഇന്നാൾ കറി ചിന്തിനി അയിൽ ഓൻ ഇന്നോട് പറഞ്ഞില്ല അപ്പം പിന്നെ ബാഗ് കെഴുകി കൊടുത്തതുയില്ല പിന്നെ ചെറിയ ബേഗ് കൊണ്ടാ പോയെ അപ്പോ ഇഞ്ഞി ഇതിൽ കൊള്ളൂല അറിഞ്ഞാട്ട് ഇന്ന് ഭക്ഷണം ഒന്നും ഇപ്പോ കയ്യിൽ പിടിച്ചില്ല
ആഹ അല്ല ഇപ്പം പത്തുമണിക്ക് സ്കൂൾന്നൊന്നും കിട്ടൂല
ആ സ്കൂളിൽ പത്തുള്ളേർക്ക് കിട്ടൂലല്ലോ എട്ട് വരെ എല്ലേ കിട്ടുള്ളൂ
ആഹ്
അതന്നെപ്പോ കുട്ടിയാൾക്ക് മടിയാ വാങ്ങാന്
ആ ഹ് അഹ് ശെരിയാ
ആഹ് പിന്നെ ഓൽക്ക് കൊണ്ടുപോവാനും മടിയാ പിന്നെ ടീച്ചർമാര് നിർബന്ധിക്ക്ണതൊണ്ടാണ്. നമ്മളോട് പറയുമ്പോ നമ്മള് ഇത് പറയല്ലോ അതുകൊണ്ടപ്പോ കൊണ്ടു പോണേ അല്ലെൽ അതു കൊണ്ടൊല ആൺ കുട്ടിയാൾക് പൊതുവെ ഒക്കെ മടിയാ ആ് ഓക്കൊരു കൊറ ആ കൊറച്ചിലാ അവര്ക്പത്
ഉം കാരണം ക്ലാസില് പിന്നെ ആരും തിന്നാണ്ടാവൂല ഒക്കെ ആഹ് അല്ലേ കൊറച്ച് പത്തിലൊക്കെ എത്തുമ്പോ പറയുമ്പോ എല്ലാരും പുറത്തുന്ന് കാന്റീന്നൊക്കെ കഴിക്കുമ്പോ
ആഹ് കാന്റീൻ ആയിട്ട് അവ്ടെ ഇല്ല കടകളൊക്കെണ്ട്
ആഹ് അങ്ങനെയൊക്കെ തിന്നു മ്പോളേ ക്ലാസ്സിൽ തിന്നാ പിന്നെ ഒക്കെ പെൺകുട്ടികളാവും ആണ് കുട്ടിയാള്ണ്ടാവൂല
ആഹ് പിന്നെ ന്തൊക്കെയുണ്ട് വേറെ വർത്താനം ആദ്യ കൊണ്ടോ കൊണ്ടോവൽ തന്നെ ഇല്ലെനി പിന്നെ ടീച്ചർമാരും ഇവരൊക്കെ പറഞ്ഞതുതോണ്ട് പിന്നെങ്ങനെ കൊണ്ടുപോവാ
ആഹ്
ഓലെ നിർബന്ധത്തിനു കൊണ്ടോവാ അല്ലതെ ഓൽക്ക് ആവശ്യത്തിനല്ല
അഹ്
പിന്നെപ്പ എല്ലാ കുട്ട്യാളും കൊണ്ടുര്ല്ണ്ട് അപ്പ പിന്നെ തേര്ക്കടില്ലാ.
ആഹ് എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടക്കാരല്ല എല്ലാരും കൊണ്ടരുന്നെ
ആഹ്
ഉം
അവിടെല്ലാരു
പണിയൊക്കെ തൊടങ്ങൊയൊ ഇട്ക്കാൻ ചോറൊക്കായൊ
ആ ചോറ് റൈസ് കുക്കറിൽ എറക്കി വച്ചതാ ഇവന് കൊണ്ടോണ്ടിനു വിചാരിച്ചാട്ടേയ് എറക്കി വെച്ചതാ
ആഹ്
സ്കുൾ ണ്ടല്ലൊ പൊണ്ടിരൊ കൊണ്ടൊണ്ടിയരൊ ചാരിച്ചാട്ട് ഓൻ കൊണ്ടൊ കാത്ത പിന്നെ ഒർമ ഇല്ല്യനി
ആഹ്‌
ണ്ടൊയില്ല്യ
അപ്പൊ ചോറായി
ആഹ് അപ്പം ചോറ്ങ്ങട്ട് ആയിവര്ന് അത് വെത്ന്ട്ടനൊള്ളു മേസ ഒന്നുടിം വേവാണം ഓൻ മാണകിൽ ഇട്തൊട്ക്കേനി ഓൻ മാണ്ടർഞ്ഞപ്പൊ അവിടെതന്നെ വെച്ച്
പിന്നെ എന്തൊക്കെയാ വർക്ക് എന്തെലും ചെയ്യുന്നുണ്ടോ
ഇല്ലേയ്
ആഹ്
വീട്ടിലെ നന്നെ ഇവിട്ത്തണിന്നെ കയ്യണ്ടെ
ഓൺലൈനായിട്ടൊന്നുല്ല
ഏയ്
മ്മ് എത്രൾക്കാര മൂന്നാൾക്കാരോ
അല്ലേ നാലാള്ണ്ടെ
ആഹ്
ഒരു മോളാ പിന്നെ ബാക്കി മോനാ
ആഹ്
വായിക്കലൊക്കെ ഇണ്ടോ എന്തേലോക്കെ
ഞാനോ
ആഹ്
ആഹ് അങ്ങനെ നല്ല കഥകളൊക്കെ കിട്ടിയ വായിക്കും
ആഹ്‌
ഇങ്ങക്കെന്താ ജോലി ന്തേണ്ടോ?
ആഹ് ഞാൻ പഠ്‌ച്ചാണ്.
ഏഹ്
ഞാൻ ഡിഗ്രിക്ക് പഠിക്കേണ്.
ഏഹ് ൻ്റെമ്മാക്കെവടെ?
ഞാപ്പന്റെ വീട്ടിലാ.
ആഹ് കല്യാണം കഴിഞ്ഞോ?
ഓഹ് കല്യാണോക്കെ കഴിഞ്ഞു
ഏഹ് മ് മക്കള്ണ്ടോ?
ഏയ് ഇല്ല
ഉം എത്ര കൊല്ലായി?
രണ്ടൊല്ലം
ഉം നോക്ക്ണ് ണ്ടാവൂല്ലല്ല.
ഏയ് ഇണ്ടായില്ല കിട്ടില്ല.
ഏഹ്‌
പിന്നെ വേറെന്തെ
പട്ച്ചോൻ കൊണ്ടോയി യറ്യാ
ആഹ് ഏയ് കിട്ടീന്യോ ങ്ങക്ക്?
ഉം അല്ല കിട്ടിട്ടില്ല അഞ്ചാം മാസയപ്പോ
ഏഹ് അതെന്തേ അഞ്ചാം മാസത്ത്ത്തെ എന്തേ ആയി?
അത് താനെ അബോഷനായി.
ഏഹ് അഞ്ചാം മാസത്തിലൊക്കെ അബോർഷനാകോ?
ആഹ് അത് എന്തേ അറീല്ല പെട്ടെന്ന് ബ്ലീഡിങ്ങൊക്കെ വന്നപ്ലേയ് വീണ് ട്ടൊന്നുല്ല ഉം ഉം
എന്ത്യാവൊ പാട്ച്ചോപ്പത് തരാൻ വിചാര്ച്ച്ണ്ടാവൂല്ലല്ലേ
ഇല്ല അങ്ങനായിരിക്കും.
ഉം തരാ ഞങ്ങനല്ല മൂന്നാല് മാസം കഴ്ഞ്ഞാ പിന്നെ പേടിക്കാല്ലാന്നൊക്കെ പറിണേക്കാലോ
ആഹ്
ഇത് പെന്ത്യാവോ ഇവടെ അമ്മായിൻ്റെ മോൾക്ക് ഇതേപോലെ തരാ ഏഴാം മാസത്തില് എട്ടായിണെങ്കി പ്രശ്നല്ല ഏഴായിട്ടൊള്ളേ നി
ആഹ്
ന്നട്ട് ഓക്ക് വേദന വന്ന് പ്രസവിച്ച്.
ആഹ്
ന്നട്ട് ആ കുട്ടി ഓള് അന്ന് അപ് കൂട്ടി കൊണ്ടോന്നില്ലോളേ കൂട്ടിക്കൊണ്ടോരാൻ വാണ്ടി പോവാൻ വേണ്ടി പർഞ്ഞ് പറ്യാൻ വാണ്ടി പോയിന്യേല്ലോ വണ്ടീല് അന്ന് എന്നുല്ലാത്ത കൊർച്ച് യാത്ര പോയിട്ടൊള്ളൂ തോനൊന്നും പോയില്ല അ പോയി പറ്യാ മാത്ര ന്നട്ട് പിന്നെ വേദന വന്ന് കൂട്ടി കൊണ്ട്രെലൊന്നുണ്ടായില്ല.
ആഹ്
ന്നട്ട് പിന്നെ ആ കുട്ടിനെ കയ്യി കിട്ടി കിട്ടിട്ട് ഒന്നോ രണ്ടോ ഇസം നിന്നോള്ളൂ കുട്ടി മരിച്ചു. ഐ സി യു ലായിട്ട് ആഹ് ആഹ് അങ്ങനെ ക്കാവുമ്പം ബുദ്ധിമുട്ടല്ലെ കൈ കിട്ടീട്ട് പിന്നെതാലും ഓക്ക് വേം വൈകാതെന്നെ കുട്ടി ണ്ടായിണ് ട്ടോ പിന്നെ അത് പിന്നെ ഭയങ്കര റെസ്റ്റെനി
ആഹ്
ഉം ഒന്ന്ങ്ങനായി പോയപ്പളേയ്
ആഹ്
ഉം എന്റെ നാത്തൂന അങ്ങനന്ന ഓക്ക് വികസനണ്ട് പറഞ്ഞിട്ട റെസ്റ്റ് ചെയ്യന് ഇവിടെ ഫുള്ള് റെസ്റ്റ് ചെയ്യന് ന്നാലു പ്രസവിക്ക ആ ഏ അതിൻ്റെ നേര ആയപ്പോൾ ഓക്കറ്റയും വേതനയും വരുന്നില്ല കുറേ റെസ്റ്റ്ന്നിട്ടേ അന് സൂചിൻ വെച്ച്ചെയ്തത് ആ സൂചിൻ മെക്കേടാ ഓ അതൊക്കാള സൂചിയുണ്ട
ആ.
അത് നമ്മൾ തടിക്ക് കേടാന്ന് പറയാ പിന്നെ കുറേ എടങ്ങാറായിണ്
ങ്ങട്ട് നോർമൽ തന്നെനി
ആ നോർമല് തന്നെയാനി ഞാൻ പറയ് നോർമൽ പസ്റ്റ് നെ അങ്ങനെ അറിവോലും ഇല്ലാഞ്ഞ് പെട്ടും തീര നില്ലേന ഇവക്ക് അ തന്നെ ഒക്കെ അറിഞ്ഞു വേദനക്കിനഞ് പോയി മാണ്ടപോ പറഞ്ഞത്തർക്ക്
ആഹ് അ ചിലവൾക്ക് ചിലതല്ലേ
ആ അല്ലേ ഒരു ഇതക്ക അതൊന്നും അങ്ങനെ അറിയില്ല എന്റെയൊക്കെ ഞാൻ ആദ്യത്തെ മൂന്നിറ്റ അങ്ങനെ വല്ലാതെ അറിഞ്ഞ കഴഞ്ഞു ഈ മോൾതയപ്പോഴാണ് മോള് പറഞ്ഞേ അപ്പ പെട്ടെന്ന് വേദനത് ക്കസക്കത് മോൾത് വരും പോകും വരുമ്പോൾരാ അങ്ങനെ കളിപ്പിച്ചിട്ടേ
ആഹ്
പെൺകുട്ടികളെ നമ്മൾെ കളിപ്പിക്കും എന്നൊക്കെ പറയുന്നേ പൊതുവേ അങ്ങനെ പറയാനക്കാ എല്ലാം എല്ലാ തന്മറല്ല
വേറെന്താ ചെയ്യലുണ്ടാ ഫ്രീ ടൈമിലൊക്കെ
വീട്ടായൽ വല്ല ചെറിയ ആൾക്കെ എന്തെിലുമൊക്കെ വന്നാലൊക്കെ ചെയ്യും.
ആ..
പിന്നെ എന്തൊക്കെയുണ്ട് പറയാൻ
ആ വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഞാൻ മക്കളന്നെ ഉള്ളു ഇപ്പോ ഹസ്ബൻഡ് നാട്ടില്ല
ആഹ് നിങ്ങളെ വീട്ടിലാ
ഏഹ്
നിങ്ങളുടെ വീട്ടില്
എന്റെ വീട്ടില് ഉപ്പ അമ്മ എല്ലാവരുണ്ട് ഞങ്ങള് ഒന്പത് പേരാണ് നാല ങ്ങളാരും പിന്നെ ഞങ്ങള് പെൺകുട്ടികൾ നാലാളോ
ആഹ്
ആ ഇപ്പം കൂട്ട കൂട്ടത്ത് നടുലിയാന എൻ്റെ അടി രണ്ടാളുണ്ട് ഞാൻ രണ്ടാളുണ്ട് ഉ ആ എല്ലാവരും കൂടി കൂടുമ്പോൾ ഞങ്ങള് വരുമ്പോ എല്ലാവരും കൂടി പറ വരണ്ട് വെച്ചച്ച് വിളിച്ചാലോട ഒരാള ചെയല്ലേ
അല്ലരും ഒപ്പിച്ചകേെറല്ല പോവാ
ആ പിച്ച പെരുന്നാൾക്ക് അ ഒപ്പിച്ചുള്ളത് നീ ഒരുപാട് കാര്യൊക്കെ ഉണ്ടാവുമോ
ആഹ്
അതപ്പോൾ ആരെങ്കിലും കഴിവൂള്ള ഒന്ന് നിന്ന് പോവുക ഈ കുട്ടികള് സ്കൂളും മദ്രസ്സൊക്കെയകാര്യങ്ങളൊക്കൊയാലൽ
ആഹ അ പിന്നെ നേരം കിട്ടൂല്ലേ
ഉം ഇപ്പംന്നിപ്പന്നി പ്പൊന്നും അട്ത്തൊന്നും പോയിക്കാൻ കയ്യൂല താറ്യ എസ് എൽ സി ആയോണ്ടേയ് മോനെയ് ഉം ഉം ആഹ് നിപ്പോമിടുക്കി മിട് ടെം പരീക്ഷക്കായി തൊടങ്ങിലേ ആ ട്യൂഷനൊക്കെ പോവ്ണ്ട്. മിട്ടേം പരീശ തൊട്ങ്ങാനായി അറ്യ പ്പൊ രണ്ടീസം കൊണ്ട് തൊട്ങ്ങും
ആഹ് ഇങ്ങള് പ്ലസ് റ്റു വരെ പോയത്
ഇല്യേ ഞാൻ പത്ത്
ഉം
പിന്നെ കല്യാ പത്ത് കല്യാണം കഴിഞ്ഞു. പിന്നെ പോയിട്ടില്ല
ആഹ് മഴ വരുമ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മയന്റെ
ഏഹ്
മഴയുമ്പളെ വെള്ളം കേറുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ചോയ്ക്ക്യ ഉം
പിന്നെന്തൊക്കെ?
പിന്നെക്കെ നല്ലനെ റാഹത്തായിട്ട്
ഏഹ് ന്നാ ഐക്കോട്ടെ ട്ടോ, ആ സുഖം ന്നാ ശരി ന്നാ
ഉം ന്നാഐക്കോട്ടെ